ഹലോ
ഹലോ ല്ലോ
ഹലോ കേൾക്കാമോ ആ കേൾക്കാം
ഹലോ
ഹലോ കേൾക്കാമോ ഹലോ
ൻ പറ്റുന്നില്ല
ഇപ്പൊ കേൾകാവോ
ഓഹ്
റേഞ്ച് ഇഷ്യൂ ആയിരിക്കും മഴയല്ലേ
ആഹ്
ഇപ്പൊ കേക്കാവോ
എന്തെ ചെയ്യാൻ തോനെ ആഹ് ഇപ്പൊ കേക്കാം ആഹ്
പുറത്താണോ അതോ വീട്ടിനകത്താണോ
വീട്ടിനകത്ത
ഞാന പുറത്തായിരുന്നു ഞാൻ ഇച്ചിരി അകത്താണല്ലേ ഞാൻ പുറത്തായിരുന്നു എന്നന്ന് വെച്ചാൽ ഇച്ചിരി ഉം മഴയല്ലായിരുന്ന ഇപ്പൊ ചെടികളൊക്കെ ഇച്ചിരി അങ്ങോട്ട എല്ലാം ഒരു തൂങ്ങി തോങ്ങി കിടക്കായിരുന്നേ
ആഹ് ആഹ്
കാറ്റടിച്ചട്ട്. അപ്പൊ ഞാാന ഇച്ചിരി ഗാർഡന്റെ ഇച്ചിഹ് വൃത്തിയാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. വീട്ടുപണികളൊക്കെ കഴിഞ്ഞിട്ട്.
ആഹ് ഞാൻ നല്ലപോ കുളിച്ചിട്ട് വന്നതേ ഉള്ളു.
ആ എനിക്കിനി കുളിക്കണം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ആ
ആഹ്
ആഹ നിചൊ എന്ന വെച്ചു മഴയല്ലായിരുന്നു അന്നത്തെ ചെടികളെല്ലാം അങ്ങ് എന്താ പറയുക വെള്ളവും വീണ്. എല്ലാം ചെളിയൊക്കെ തെറിച്ച് അത് വെ കൊറച്ച്. ഇല്ല അങ്ങനത്തെ കുഴപ്പൊന്നും ഇല്ല.
ആ ഇവിടെ ഇല്ല ഞങ്ങൾക്ക് അങ്ങപെട്ടന്ന് വലിഞ്ഞഞ് പോ വെള്ളം നിന്നാല് വേ വീടിന്റെ ഫ്രണ്ടിലൊരു തോടുണ്ട് ഉണ്ടോ അപ്പൊ അത്ള്ളേണ്ടും. പിന്നെ അങ്ങനെ വെള്ളം അധികം നിക്കത്തില്ല.
നിക്കത്തില്ല പൊക്കോളു.
ആഹ്
ആഹ് ഇവിടന്നും കൊഴപ്പൊന്നില്ല അയ്യോ അതാ പാട് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ മഴയായി കഴിഞ്ഞാല്.
ആഹ എനിക്കാണെങ്കി. ആ വാഷിംഗ് മെഷീനിൽ അവിടെ കഴി വെക്കുന്നത് കൊണ്ട്.
ആ ഒരുച്ചിരി എന്നാലും ഉണ്ടല്ലോ നമ്മള
ഏ ചെറിയൊരു വെൽ വന്നാലും മതി ഒണക്കാൻ ആ അത് ശരിയ തുണിക്കൊക്കെ ചെറിയൊരു ചൂട് കിട്ടും.
ചൂട് കിട്ടു ആ ഒരു സ്മെല്ലേ നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പ് സ്മെല് ഉണ്ടല്ലോ. അത് കാണും അല്ലെ പിന്നെ തേക്കണം നല്ല പിന്നെ നമ്മള് തേച്ച് റെഡിയാക്കണം.
ഉ ഇവിടെ ഞാൻ ഇന്നലെ ഒരു കൽ തുണി കഴുകി വെച്ച് വെയിൽ വരുമ്പോൾ വിരിക്കയന്ന് രാവിലെ ഇചിരി വയിൽ കണ്ടു തുണങ്ങാനുള്ളതെല്ലാം എടുത്ത്ട്ട് ആപ്പഴത്തേക്ക് അശ നിറഞ് വീട്ടില എല്ലാരുടെയും ഇട്ടപ്പഴത്തേക്ക് എന്നാ പിന്നെ അത്. പെർക്ക് മാറ്റിട്ട് ഇടാന്ന് പറ്റിയപ്പോഴത്തേക്കും ആ മഴ വന്നു പിന്നെ അത് ഇപ്പോഴും കൂടി
എനിക്ക്പിന്നെ ആ എനിക്ക് ഇത് തന്നെ പരിപാടി രണ്ട് ദിവസമായിട്ട് അങ്ങോട്ട് ആ ചെറിയ വെയില് കാണുമ്പോൾ എടുത് വെളിയിലോട്ട് ഇടും. അന്നരന്താണ്ട് വരുന്നു മഴ അങ്ങനെ ഞാനോ അല. ഇത് ഒരു വലിയ പാത്രത്തിൽ വെച്ചേക്ക അങ്ങനെ തന്നെ
വിശ്വസിച്ച് നമുക്ക് ഇടാൻ പറ്റത്തില്ല എപ്പോഴാ ഇതുവഴി ആ മഴ ചാറ് വീഴുന്ന്എന്ന് അറിയത്തില്ല
പറ്റത്തില്ലാടാ അതെ അതെ ഇനിയിപ്പ മഴക്കാലം കഴിയണം എന്നാലേ നമുക്ക് തുണികളൊക്കെ നേരെ ചോയ ഒന്ന് ഉണക്കി എടുക്കാൻ പറ്റത്തുള്ളൂ.
വെയിൽ വന്നപ്പോ വെയിലിന്റെ കഷ്ടം മഴ വന്നപോ മഴയുടെ കഷ്ടം
അതെ എപ്പോഴും എന്തെകിലും പ്രശ്നം കാണുമല്ലോ ഫുഡ് കഴിച്ചോ
ഇല്ല രാവിലത്തെ കഴിച്ചു ഉച്ചക്കത്തെ കഴിച്ചില്ല. കഴിക്കണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാരും പുറത്തു പോയി.
ആഹ എല്ലാരും ഇപ്പൊ ഇനിയിപ്പോ വൈട്ട് ആകണ്ട എല്ലാരും വരണമെങ്കില്.
ആഹ ആയിട്ടാകും പിന്നെ അമ്മ പിന്നെ അല്ലാതെ ഇവിടെ അടുത്തൊ ഒരു സ്ഥലത്തോട്ട് പോയതാ
ആണോ ആഹ
ആഹ് അമ്മ ഉച്ചയാകുബോത്തേക് ഇങ്ങ് വരും.
വരും. അന്നെ ഉണ്ടാക്കിട്ട് പ്രത്യേകിച്ച്
സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ലാ മീൻ ഇപ്പം കിട്ടാനില്ലല്ലോ ഭയങ്കര വെലയൊക്കെ അല്ലെ
ആഹ് അതെ അതെ
ളം മീൻകറിയും തോരനും പിന്നെ തക്കാളി കറിയും ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നും ല്ലാ അല്ലെകി ഞായറഴ്ച്ച വരണ്ടേ നമ്മൾ ഒക്കെ സ്പെഷ്യലൊക്കെ എന്തേലും ഉണ്ടാക്കണോങ്കി
ഞാറാഴ്ച്ച അല്ലേ ആഹ് ഇവടെ ശനി ഞായറൊക്കെ കൂട്തെൽ സ്പെഷ്യല്
ആഹ് ഇനി അല്ലെങ്കി ആരെലും വരണം
അതെ വിര്ന്ന്കാരൊക്കെ വെരുമ്പളല്ലേ നമ്മക്ക് സത്യവാ മ്മേ വിര്ന്ന് കരൊക്കെ വെരുമ്പഴ് അല്ലെ നമ്മൾ സാധാരണ കൂട്തെലും എന്തെലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഒണ്ടാക്കാർ ഉള്ളത് അല്ലാത്തപ്പോ നമ്മള് സാധാരണ പോലെ തന്നെ അതെ
അവ്ടെ ചക്കയൊക്കെ ഇണ്ടോ?
ആഹ് ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഇപ്പ കഴിയാറായി മാങ്ങ ഇവടെ കഴിയാറായി
ആഹ് മാങ്ങയുണ്ട് മാവുണ്ട് പക്ഷെ മാങ്ങ പിടിച്ചിയില്ല ചക്ക നല്ലോലെ പിടിച്ചിട്ടുണ്ട്
നാടം മാങ്ങ ഉണ്ടായിട്ടെ ഇല്ലാ
ഇല്ല രണ്ട് മാവ് ഉണ്ട് മറ്റേ എന്തോ മൂവാണ്ടെൻന്ന് പറയുന്നേ
മുവാണ്ടെൻ മാവ് ആഹ്
ആഹ് അതുണ്ട് പക്ഷെ കിളി ഇപ്പൊ കിളിക്കുന്നില്ല പിന്നെ അമ്മയുടെ ചേട്ടത്തിടെ വീ ട്ടീന്ന് കൊണ്ട് വരും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടാ മാങ്ങ അയാൾ കമ്മാങ്ങ കമ്മാങ്ങാ എന്ന് പറഞ്ഞ് നടക്കും
ആഹ് ഹാ അതെലെ
പഴ്ത്തതും പച്ചതും പിന്നെ അച്ചാറ് ഇട്ടതും ഒക്കെ ഭയങ്കര ഇഷ്ടാ
ഇഷ്ടവാ മാങ്ങയൊക്കെ അതെ മാങ്ങയോടെ പിള്ളാർക്ക് അല്ലെലും പ്രത്യേക ഒരു ഇഷ്ടവാ ഇബടെ എൻ്റെ മൂ ത്ത കുഞ്ഞ് മാങ്ങ പഴ്ത്ത മാങ്ങയാണെങ്കിൽ ഏന് മുറിച്ച് പത്രത്തിൽ വെച്ചിട്ട് സകലം മൊളക് പൊടി സകലം ഉപ്പ്
ആഹ് ഇപ്പഴ്ത്തെ രീതി അത് അല്ലോ പഴ്ത്ത മാങ്ങ നമ്മൾ പണ്ട് കു ഒക്കെ പച്ച മാങ്ങയായിരുന്നു അങ്ങനെ തിന്നുന്നെ ഇ പ്പം പഴുത്ത മാങ്ങെ തിന്നുന്നെ എല്ലാരും
ഇതെ പിള്ളേര് ക്ക് അത് അല്ലെ ഇഷ്ടം അവർക്ക് പഴ്ത്ത മാങ്ങ ഇഷ്ടം ഞാനും അതെ ഇന്റെ കുഞ്ഞിലൊക്കെ പച്ചമാങ്ങ പറിച്ചിട്ട് ഇതു പോലെ ഉപ്പും മൊളകും ഒക്കെ ആഹ് കൂട്ടി കലർത്തിയിട്ട് കഴിക്കായിരുന്നു. ഇപ്പ ഇതാണ് ആഹ് അതെ
ഉ
ആഹ് പിള്ളാർക്കും ഒരു വെറൈറ്റി
ആഹ് പിന്നെ മാങ്ങാ സീസെൻ ആയിക്കഴിഞ്ഞാ മാങ്ങ വെച്ച് പലതും ഉണ്ടാക്കാവല്ലോ പച്ചതും പഴുത്തതും എല്ലാം ആയിട്ട്
ആഹ് ഉപ്പിലിട്ട് വെക്കാം അല്ലെങ്കി നമുക്ക് അച്ചാറിട്ട് വെക്കാം
ഉം പിന്നെ മാങ്ങ കറി വെക്കാം മീന് അകത്ത് ഇടാം
ആഹ് അതെ അതെ അതെ പിന്നെ ചക്കകുരും മാങ്ങ മാ ചക്കെം കൂടെ ഉള്ളത് കൊണ്ട് ചക്കകുരും മാങ്ങയും കൂടെ വെച്ച് കറിയാക്ക ഞാൻ കഴിഞ്ഞ ദുവ്സം വെച്ചു ആഹ്
ഇവിടെ ചക്കക്കുരു മാങ്ങയും അങ്ങനെ ഇട്ട് വെക്കത്തില്ലാ ഒന്നെങ്കി ചക്കുരു അവിയലിന് അക ത്തോ അല്ലെങ്കി തക്കാളിക്കറി കറി അയിന് അകത്ത് ഒക്കെ ഇട്ട് വെക്കും ഈ പർണ പോലെ വെച്ചിട്ടില്ലാ ഇവടെ
ആഹ് ചക്ക കുരും മാങ്ങയും കൂടി ഇട്ടു വെച്ചാ നല്ല സൂപ്പർ കോമ്പിനേഷ്നാ
ആഹ് ഇവടെ അങ്ങനെ വെച്ച്ട്ട് ഇല്ലാ
ആഹ് നമ്മൾ സാധാരണ ച ചക്കകുരു കറി വെക്കത്തില്ലേ?
ആഹ്
തേങ്ങ അരച്ചോ
ആഹ്
അതേപോലെ തന്നെ വെച്ച് വെക്കും നമ്മള് ച ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് അതിലേക്ക് മാങ്ങാ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ചേർത്താൽ മതി അപ്പൊ അവര് മാങ്ങാട അവര് ആഹ് അപ്പൊ മാങ്ങയുടെ ടേസ്റ്റ് കേറിവരും നല്ല കറിയായിരിക്കും കേട്ടോ
ആഹ് തേങ്ങ അരച്ച കറിയാവുമ്പൊ ഒന്നുടെ നല്ലയായിരിക്കും
അല്ലായിരിക്കും ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചക്കകുരും മാങ്ങകളൊക്കെ കിട്ടുന്ന സമയത്ത്
ചകക്കുരു മാങ്ങായാ കിട്ടാൻപാട്
ചക്ക അതെല്ലേ പക്ഷെ നമ്മുടെ ഇവിടെ ഷോപ്പ് ലൊക്കെ കിട്ടും കെട്ടോ മാങ്ങ എല്ലാസമയത്തും ഷോപ്പില് ലഭ്യമാണ് മാങ്ങ
ആഹ് പുറത്തോട്ട് ഇറങ്ങാങ്കി കാണും പക്ഷെ എല്ലാം ഒന്നു നല്ലയാണോന്ന് അറിയത്തില്ല
അയ്യോ അത് ശരിയാ പുറത്തുന്നൊക്കെ വരുന്നു മാങ്ങന്നു വിശ്വസ്ച്ച് ഇപ്പ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് വിശ്യസിച്ച് ഉപയോഗിക്കാം
ആഹ് പുറമേ കണ്ടാ നല്ലതായിരിക്കും പക്ഷെ അകത്ത് എന്തേലും ഒക്കെ കാണും ഇപ്പൊ പഴുത്തതിനാന്നെങ്കിതന്നെ അങ്ങനെ പുറമ കണ്ട നല്ല കൊനത്ത മാങ്ങ നല്ല മഴധുര്യം കാണും നല്ല കളറ് കാണ പക്ഷെ മുറിക്കുമ്പോ ഒന്നെങ്കി മധുരാ കാണത്തില്ല അല്ലെങ്കിൽ അകത്ത് പുഴുവായിരിക്കും
അയ്യോ അതെ ഞങ്ങളൊരു ദിവസം ഇപ്പയൊന്നും അല്ല നേര ത്തേ കൊറേ നാളുകൾ മുമ്പ് മഴക്കാലൊക്കെ തുടങ്ങാൻ മുമ്പ് ഇതത് ഒരു ദിവസം വാങ്ങീട്ട് നല്ല ഭംഗി കാണാൻ നല്ലതും നമുക്ക് കണ്ടാൽ തോന്നു നല്ല മധുരള്ള മാങ്ങയാണ് പക്ഷെ അത് മുറിച്ച് കഴിച്ചപ്പം പച്ചവെള്ളം പോലെ അതേപോലെനി ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഒരു ഗുണവും ഇല്ലായിരുന്നു
പുളിയും ഒന്നും അറിയാൻ പറ്റാത ചുമ്മാ എന്തോ കടിച്ചിരുന്ന പോലെ
അതെ അതെ പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ നമ്മുടെ പറമ്പില ആകുമ്പോഴത്തേക്ക് അങ്ങനെയല്ലല്ലോ ആ മാങ്ങയുടെ കറക്റ്റ് സ്വാദ് നമുക്ക് കിട്ടും നമ്മുടെ പറമ്പിൽന്ന് പറിച്ച്
ആഹ് അത് ശെരിയാ പൊറുത്തുന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഈ ഇടയ്ക്ക് ഞാൻ പൊറത്തുപോയപ്പഴേ പെട്ടിവണ്ടിയില്ലേ ചെറിയ പെട്ടുവണ്ടില് അതില് ചെറീയ തേങ്ങാട വലിപ്പത്തിലാമാങ്ങ എന്ത് മാങ്ങയാണ ഇത്തര ഞാ അത്ഭുതപ്പെട്ടോയ് ഈ അത്രയും വലിപ്പ ത്തിലുള്ള മാങ്ങ ഞാൻ ആദ്യായിട്ട് കാണുവ
ആത് ഹൈബ്രിഡായിരിക്കും ഹൈബ്രിഡ് മാങ്ങയാരിക്കും
ആഹ് മുട്ടനെ ആ ആ ഒരെണ്ണം മതിയായിരിക്കും ഒരു കുപ്പി അ ച്ചാറിടാന് ആ ഒരു മാങ്ങമാത്രം
അതെ അതെ അത് ഒരു കിലോ കാണും ചെലപ്പോ
ആഹ് ഒന്നും ഒന്നി കൂടുതലു കാണുവായിരിക്കും കാരണം ആ പെട്ടി വണ്ടിന റയ അത് ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ടായിരന്ന് ഞാൻ കാറിപ്പോയപ്പോഴായിരുന്നു കണ്ടത്
അതേ കപ്പ മാങ്ങ ആയിരിക്കു അ വെല്യമാങ്ങ
ആഹ് മുട്ടനെ ഉരുണ്ടിരിക്ക അ തേങ്ങ നമ്മള് ഇരിക്കത്തി ല്ലേകദേശം ഉരുണ്ട് ആഹ് ആഹ് പെട്ടെന്ന്കണ്ടാ തേങ്ങ ങ്ങാന്നത് പക്ഷെ അവര് ശ്രദ്ധിച്ചു നോക്കിയങ്ങ് മൻസ്സിലാവാ മാങ്ങാണന്ന്
മാങ്ങള് പല സ്ഥല പല പല പല ടൈപ്പുകള് മാങ്ങളുണ്ടല്ലോ
ആഹ്
നമുക്കന്നെ അറിയാണ് കിളിച്ചുണ്ടൻ മൂവാണ്ടൻ അതൊക്കെയല്ലേ നമ
ആഹ് നമ്മടെ നാട്ടിലൊക്കൊള്ള കൊറെ മാങ്ങാടെ പേരൊക്കെയള്ളറിന്ന കൂടുതലും കാണുന്നതീ മൂവാണ്ടനായിരിക്കും
മൂവാണ്ടൻ അതെയതെ നമ്മുടെ പറമ്പിലൊരു മൂന്നെണ്ണ ഒണ്ട് മൂവാണ്ടൻ മറ്റേ കിളിച്ചുണ്ടനുണ്ട് അതറിയോ കിളിച്ചുണ്ടൻ നീള ഒള്ളൊരു മറ്റ ഒരു ചൊമപ്പ് കളറിങ്ങനെ വരുന്ന മാങ്ങെ ഇണ്ട്
ഏത് ഇങ്ങനെ അയിൻ്റെ പച്ചയെ ചൊമന്ന കുത്തും പോലൊക്കെ വരുന്നയാന്നോ
ആഹ് അതന്നെ ചൊമപ്പ് പുറമെ ആഹ് ഒരുന്നെ ഒരു ബ്രൗൺ ബ്രൗൺ കളറായിരിക്കും അത് ഇങ്ങനെ പഴുത്ത് പഴുത്ത് വരുമ്പോ പക്ഷെ പൂളി കഴിയുമ്പോ നല്ല റെഡ് കളറായിരിക്കും അകത്ത്
അകം ആഹ് ആഹ് മൻസ്സിലായി മധുരൊള്ള
ആഹ് നല്ല മധുരവാ പക്ഷെ അത് ആഹ് കേടാണെങ്കില് ആ ഒരു മാങ്ങ കേടാണെങ്കില് ആ മാവിലെ മുഴുവൻ മാങ്ങയും കേടായിരിക്കും നല്ലതാണെങ്കിൽ ആ മാവിലെ മു ഞങ്ങളുടെ ഇതിന്റെ പ്രത്യേകതയായിരിക്കും കേട്ടോ ചെലപ്പോ എന്തേലു മണ്ണിന്റെ വല്ല ഇതുകൊണ്ടായിരിക്കും അങ്ങനെയാ
ആഹ് ഞാനത് തുപോലെ ഞങ്ങളപ്പർത്ത് തൊരു കൊച്ച് തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പഴല്ല കുഞ്ഞിലെ അന്നല്ല പ്രായത്തില് അന്ന മാങ്ങായ്യോ വെക്കേഷൻ ടൈമില് മാങ്ങായി ഈ പേരക്ക ഡബ്ളോളി അങ്ങനെ ഓരോന്ന് വെച്ചിതിന്നുന്ന സമയല്ലേ വെക്കേഷനൊക്കെ അങ്ങനെ അവൾടെ വീട്ടിൽ ചെന്നപ്പോ അവള് തന്നായിരുന്നു ഇ പറഞ്ഞപോലെ ആഹ് നല്ല മധുരുള്ളായിരുന്ന്
നല്ല മധുരാ അതെ അതായത് നമ്മള് പഴുത്തില്ലെങ്കിൽ പോലും ആ ഒരു ചെനച്ചു വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാ അതിന്
ആഹ്
അതെയതെ
പിന്നെ എല്ലാരുഎന്തേ
എല്ലാരും എല്ലാരും പോകും രാവിലെ പോകും പിന്നെ പകല് ഞാൻ മാത്രേള്ളൂ ഇനി വൈകുന്നേരം ആകണം എല്ലാവരും വരണമെങ്കില് അപ്പൊ അത് നമ്മളനിയിപ്പോ ഉച്ചക്കെ ആയപ്പോത്തേക്ക് എല്ലാ പണികും തീർന്ന് എനി ഫ്രീ ആയിട്ടിരിക്കാം
ആഹ്
കൊറച്ചേരം ടി വി ഒക്കെ കണ്ട് വാർത്തയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം
ഉം ഞാ ഇല്ലയില്ല കഴിക്കാറായില്ല കുഞ്ഞിനെ അശരം എഴുതിക്കാൻ വിട്ടിട്ടുണ്ട് അപ്പം ഉം ഇവിടെടുത്താ ഇപ്പ മഴയും പെയ്യ്ന്ന് അപ്പം ചേട്ടന് പറഞ്ഞായിരുന്നു പോയി വിളിക്കാവെന്ന്
ആഹ് അഹ്
ആയതു കൊണ്ട് ആഹ് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പോണം ഒച്ചിരി നടക്കണം എളു പോവാം പക്ഷെ അതാണെങ്കിൽ അവിടെ ഒരു വീട് പണിയും നടക്കും അവിടെ പോച്ചയും ഇപൊ ച്ചേയുടെ പുറത്തോട്ടൊക്കെ പോവാൻ പേടിയല്ലേ നാത് ചേരയും പാമ്പും ഒക്കെ എല്ലാടവും മഴ മഴയത്താണേല് കാണ വേയില്ലത്താണേലും കാണുവല്ലൊ ഇപ്പൊ ആഹ് ഒരു സമയവല്ലേ
അതെ നമ്മൾ പരമാവധി സൂക്ഷിക്ക
അത് മക്കളുടെ കാര്യം പിന്നേയും പറയണ്ട നമ്മള ഇങ്ങോട്ട് വലിക്കുമ്പോ നമ്മളെ കൊണ്ട് അങ്ങോട്ടാ പൊന്നേ അങ്ങനെഉള്ളതിനെയൊക്കെ എന്റെ ഇടയ്ക്കൊക്കെ പോവാ ഒരു ഇതാണ് എന്നാലും ഞാനൊന്ന് പോയി എന്നാലും എനിക്കത് ഒത്തിരി താമസ ഇവിടന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തായിരുന്നു കൊണ്ടു വിടാനേ
അതെല്ലേ